ആഹ്
ആഹ് എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം പിന്നെന്താണ് അവിടത്തൊക്കെ വിശേഷം
വിശേഷം നല്ലതന്നെ
ഉം ചായ കുടി ഒക്കെ കഴിഞ്ഞോ മഴ ഇല്ല മഴ മിനിഞ്ഞാന്ന് എന്തൂട്ടായ്നു നാസ്താ
നാസ്ത ഞാനിന്ന് വീ ഇന്റെ വീട്ടിന്ന് ഞങ്ങള് താമസിക്കുന്ന വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പ ഞാൻ പൊറത്തുന്ന് വാങ്ങിട്ട് വന്നത്
ആഹ് ആഹ്
ആഹ് അവിടെ എഎന്തായിരുന്നു ചായക്ക്?
ഓഹ് ഇവിടാ വരെണം തന്നെ ഇത് ഇവിടെ ചപ്പാത്തി എർച്ചിക്കറി ഇണ്ടായിരുന്നു എർച്ചിക്കറി
ആഹ് ആഹ് പിന്നെ ചായ എല്ലാരും ചായുടിയൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു എല്ലാരേം പിന്നെ മുട്ട പുഴുങ്ങി പഴവും വാട്ടി
ഏഹ്
പ
ആഹ് ആഹ്
കൊറേശെ എല്ലാ ആഹ് ഇല്ലതെ സാമ്പാറിന് അടുപ്പത്തിട്ടേക്കണെ അപ്പം ഇന്നലത്തെ മീൻകറി കൊറച്ചിരിക്കണണ്ട് ഇപ്പ സാമ്പാറും ഉപ്പേ ഉപ്പേരിക്ക് ഇണ്ടാക്കണം ക്യാരറ്റും ഉർളക്കെഴങ്ങും പയറും കൂടെ
ഉപ്പേരി ആക്കേ
ആ ഉപ്പേരി ഒലത്തുപോലെ ഉപ്പേരി ഇണ്ടാക്കൂലെ
അതെങ്ങനെയ ആക്കാ?
നിങ്ങെന്ത് നിങ്ങെന്ത്‌ട്ടാ പറയാ എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഉപ്പേരിണ്ടാക്കൂലാ നമ്മ
ആഹ് ഇൻക്കറിയില്ല അങ്ങനെ ഞമ്മളാക്കലില്ല
അതെ ആഹ് ആഹ് ഞങ്ങ എല്ലാം കൂടെ അരിഞ്ഞിട്ട്
ആഹ്
അഹ് അതിനകത് ഇതുട്ട് നമ്മ ആവീല് വേവിക്കും പിന്ന നാളി അരപ്പിയത് ഇണ്ടെങ്കിൽ അത്തിട്ടാലും അത് നല്ലതാണ്.
ഏഹ്
ഉം ഉം അപ്പ ഉ ഉപ്പേരിയായി അപ്പ നമു ക്കൊരു ച്ചോ ചാറൊഴിച്ച് കൂട്ടുമ്പോ ഒന്ന് പിച്ചി തിന്ന എടുത്ത് കഴിക്കാലോ
ആഹ് അതെ അതെ
ആഹ്
ഉം പിന്നെ
പിന്നെന്താണ് കുട്ട്യാളൊക്കെ ഇല്ല ആ ചോറ് റൈസ് കുക്കറില് പിന്നതെ സാമ്പാറിന് വേിച്ചിട്ട് ക്കണ് ഇനി അത് റെഡിയാക്കണം
ആഹ് നിങ്ങളെന്നെ എല്ലോം ആക്കല്
ഓഹ് ആഹ് ഞാൻ തന്നെയാണ്
പിന്നെ വേറെന്തൊക്കെയ വർത്താനം
പിന്നെ നല്ല വർത്താനം മക്കളൊക്കെ ഇല്ലേ? അതെ ആഹ് ആഹ്
വേറെന്തൊ
കൊറേ നാളായോ കല്യാണം കഴിഞ്ഞിട്ടപ്പാ?
അഞ്ച് വർഷായി
അതെ ഇണ്ടാവും വെഷമിക്കേണ്ട
അഹ് അഹ് അന്റു അന്റുമ്മ അൻ്റെ ഉമ്മ ന്നെ പ്രസവിച്ചത് എട്ട് വർഷം കഴിഞ്ഞിട്ടാ
ഏഹ്
ഉം പണ്ട് പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോവുല്ല
എന്ത്
ഹോസ്പിറ്റലിലൊന്നും പോവൂല്ല പണ്ട്
ഏഹ്
ഉം ആഹ് അന്നത്തത് അന്നെ ഇണ്ടായി
ഉം പിന്നെ എനിക്ക് രണ്ടാങ്ങള മാരുണ്ട് പിന്നെ ഞാ എനി എന്റെ ഉമാടാര്യ ഇണ്ടാഞാപറഞ്ഞെ
ആഹ് അങ്ങനെ
എനിക്ക് രണ്ട് പെൺകുട്ടികളാ ഞാനധി വൈകണ്ണ്ടനകല്ല പ്രസരിച്ച്
ഏഹ്
ആഹ്
പിന്നെ വേറെന്തൊക്കെ വർത്താനം
രണ്ടു പെൺ കുട്ടികളെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി
ഏഹ്
ആഹ് ഇപ്പോ ഞങ്ങള് എനിക്ക് പതിമൂന്ന് വയസായ പേരെ കുട്ടിണ്ട്
ആഹ്
പിന്നെ
എന്ത്
പിന്നെ എന്തൊക്കെയാണ് വിശേഷം
ഉം ഇങ്ങനെ
ഉം ഉം വീട്ടില് ഇപ്പ ആരൊക്കെ ഇണ്ട്
ഇവിടെ ഞാൻ മാത്രേ ഒള്ളൂ
അതെ ആഹ് പിന്നെ
എന്ത്
പിന്നെ എന്താണ് വിശേഷം പിന്നെ വിശേഷങ്ങളൊക്കെ ഉച്ചക്കലത്തെ ഒക്കെ കറികള് ഒക്കെ ശരിയായൊ ഒരാള് ഉള്ളപ്പോ പിന്നെ ഒന്നും വെക്കാൻ തോന്നൂല ല്ലെ ഒരാൾ ഒരാളാവുമ്പളേ
ആഹ് അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ട് ഇനി ഇപ്പ വെക്കണം വന്ന് ഇപ്പം കൊറച്ച് നേരം ആയിട്ട് ഉള്ളൂ വന്ന് കേറീട്ട്
വീട്ടിലെ വീട്ടിലായിരുന്നു അല്ലേ
ആഹ് വീട്ടിലേക്ക് ഇപ്പ ഞാൻ വന്നിട്ടേ ഉള്ളൂ അപ്പൊ കൊറച്ച് ആഹ് ഉച്ച കഴിയും വരാന്
അതെ ആഹ് അപ്പൽത്തിനോക്കെ റെഡി ആ
ആഹ് അതെ വരുമ്പോത്തിന് ആക്കണ്ട പണിയേ ഉള്ളൂ
ആഹ് കൊഴപ്പോല്ല കുട്ടി ആഹ് ആഹ് ആഹ് മതി വേറെ അല്ല കുട്ടികള ണ്ടാവുമ്പോ നമുക്ക് വിചാരിക്കേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല ഇതൊന്ന് പറഞ്ഞത് വേഗം ചെയ്യാലാ ആഹ്
എല്ലാരും ഒറ്റക്ക് ഗ്യാ ഗ്യാസ്മ്മെലാ ഇണ്ടാക്കുന്നതും
ആഹ് അപ്പ പിന്നെ കൊഴപ്പല്ല വേഗം ചെയ്യാലൊ എ എല്ലാ ഇതും ഗ്യാസ് തന്നേണ് ഇപ്പ ഗ്യാസിന് റൈറ്റ് ആയി ഇന്നാലും
അതെ
ഗ്യസ് ഇല്ലാണ്ട് പറ്റേ ഇല്ല
ആഹ് ഞമ്മള് പിന്നെ ഞമ്മള് ഒറ്റൊക്ക് ആയത്‌ കൊണ്ട്
ആഹ് കുഴപ്പോ ഇല്ല ഞാന് ഈ പറയണെന്ന് ആഹ് എനിക്ക് സിലിണ്ടർ കൂടലുണ്ട് അത് അതിനോണ്ട് നിറച്ച് വെക്കും ഞാൻ അത് കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോണാണ്
ആഹ് ആഹ്
ആഹ് മു വീട്ടിൽന്ന് ഒരെണ്ണം കൊണ്ട് വന്ന അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അപ്പം അത് കാരണം കൊണ്ട് ആ ഇന്ന് എന്തായാലും ഉണ്ടാവും ബാലൻസേ ആഹ് അത് കാരണം കെഴപ്പുല്ല
പിന്നാ
പിന്നെ
പിന്നെന്താ
വേറെ ഇങ്ങനെ പോണ് ഇവിടെ ഒക്കെ ഇന്നലെ ഒക്കെ നല്ല മഴായിരുന്നു
അതെ ഇവിടെ മിനിഞ്ഞാന്ന് മഴ ഉണ്ടായിരുന്നു
ഏഹ് നല്ല മഴയും ഇടിയും മിന്നലു ഒക്കെ ഉണ്ടായിരുന്നു
നല്ലോണം പ്രാർതിഥിക്ക് കുട്ടിയെള് ഇണ്ടാവാൻ ആ ചൂടുണ്ട് നല്ല പുഴുക്കമാണ് പുഴുക്ക
എന്ത്
പുഴുക്ക ഇങ്ങനെരു ജാതി പുഴുക്കം വരില നമുക്ക് അതേപോ മം ചൂടൊക്കെ ഇണ്ട് ഇവിടാ മഴയെ ഇവിടല്ല ചൂടുണ്ട്
ആ വൈകുന്നേര ആയ നല്ല മൂടി കിടക്കും മഴന്റെ ഇന്നലെ നല്ല മഴ കാറ്റും ഇടിയും മിന്നൽ ഒക്കെ ഇണ്ടയിരുന്നു മഗ്രിബിന്റെ സമയത്ത്
ഉവ്വ ഉവ്വ ഇവിടെ ഉണ്ടായില്ല, ഇവിടെ ഇന്നലെ പെയ്തില്ലേ മീനിഞ്ഞാന്നായിരുന്നു ഇവിടെ
മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചൂട് കൊറേ കുറവുണ്ട് ഒരുപാട് ആശ്വാസം ണ്ട് ഇപ്പോ
മം പകല് ചൂടുണ്ടാവലേ പകൽ വെയിലില്ലേ നല്ലല്ലേ
പകല് മഴ ഇല്ല വെയില് ചെറുതായിട്ട് ഇങ്ങനെ വരും, എന്നാലും മഴ പെയ്യുന്നത് കൊണ്ടുള്ളരു ചൂട് കൊറവുണ്ട് വെയിലുംമഴ പെയ്ത് മു മണ്ണൊക്കെ നനഞ്ഞു കടക്കല്ലേ പൊരിം മണ്ണോക്കെ അതുകൊണ്ടുള്ളതായിരിക്കാം ചെറിയൊരു ചൂട് കുറവുണ്ട്
മം മം
പിന്നെ ഒരു ഉച്ചയകോ ആകുമ്പോ ചെറിയൊരു ഈ ഇരുട്ട് പൊടി ക്കും വല്യ വെയില് പറയാനും ഇല്ല എന്നാലു അതുകൊണ്ട് ചൂട് കുറവുണ്ട്
മം മം മം ആ ഉവ മഴക്കാലം അവനായിന്ന് പറഞ്ഞ സാധാരണ മഴ സമയമാണ് ഇപ്പ മഴ സമയണു
അതെ അതെ
കഴിഞ്ഞ അവിടെ മാർച്ച് തുടങ്ങി മഴായിരുന്നില്ലേ
അതോ
കഴിഞ്ഞ തവണ മാർച്ച് തുടങ്ങി മഴയായിരുന്നില്ലേ
അതെ
ആ പിന്നെ മഴ നിന്നത് എന്നാണ്
മം
ജനുവരി വരെ മഴയായിരുന്നു
മം
അപ്പ അപെയ്ത മഴയൊക്കെ പ്രാവശ്യം കുറായിരിക്കും
ചൂട് കുറഞ്ഞാൽ മതിയേനു എന്തായാലും
അതന്നെ മഴ ഇല്ലെങ്കിൽ പിന്നെ ചൂടായില്ലേ വെള്ള ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അല്ലേ, ആ നിങ്ങ ഇവിടെ പിന്നെ വെള്ളത്തി ത്തിനൊന്നും അങ്ങനെ ക്ഷാമം വരാറില്ല ഇനി പറയാൻ പറ്റുല്ല മനുഷ്യൻ വെള്ളല്ലാത്ത സ്ഥലങ്ങണ്ടാവേ ആഹ് അതന്നെ പക്ഷെ നമ്മക്കില്ല പക്ഷെ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങള് ഉണ്ടാവേ വറ്റണ സ്ഥല ആ അവരുടെകവസ്ഥ ണ്ട് ദയനീയം
ഏഹ്
അവര് അല്ല അവരുടെ അവസ്ഥ വളരെ ദെ
അതെതെ നമക്ക് പിന്നെ വെള്ളം അങ്ങനെ വറ്റലില്ല വീട്ടിൽ തന്നെ കിണറൊക്കെ ഉണ്ട്
ആഹ് അതന്നെ ആ ഇവിടെഅതെ കിണറണ്ട് ഫിൽറ്റർ ഉണ്ട് പിന്നെ മറ്റേ ലൈൻ വെള്ളം ഉണ്ടൊക്കെ ഇണ്ട്ഇവടാ ഒക്കെുണ്ട് പക്ഷേ ച്ചാലോടുത്തതൊന്നും ഇല്ലാത്ത
ആഹ ഇതൊന്നും ഇല്ലാണ്ട് വെള്ളം
ലെയം ആഹ അത്തന്നെ ആഹ ലെയം വെള്ളം ആശ്രയിക്കുന്ന ഓട് ആഹ നമ്മെന്തോരം വെള്ളം നശിപ്പിച്ചു കളയന്ന് അതനെ ആൾക്കാർക്ക് നമ്മക്ക് എപ്പാണെങ്കിലും മേത്ത് വെള്ളം ഒഴിക്ക ചൂട് ത്തല് ഇതി ഇല്ലാത്തവരെന്ത് ചെയ്യും
വെള്ളം കൊണ്ടുവന്നിട്ട് നിറച്ച് വെക്കുന്ന ആൾക്കാർക്ക് ഇപ്പോ അങ്ങനെല്ല
ആഹ കുറേശേ എക്കെ അല്ലെ എടുക്കാൻ പറ്റുള്ളൂ പടച്ചോൻ കാാക്കട്ടെ നമ്മളൊക്കെ അതനെ പടച്ചോ അനെകകട്ട
ഏയ്‌ പിന്നെന്ത്ണ്ട്
പിനെ പിനെ ഒന്നുല നല്ലത്തന്നെ
അലക്കലൊക്കെ മെഷീനിൽ ഇടൽ ആയിരിക്കുലെ
ആഹ ആഹ് അതന്നെ ആരൊക്കെ മിക്സി തന്നെയാണ് ഇപ്പ ഇവിട ഇപ്പ ഇവിടെക്ക ആാരൊക്കെ ആരാരക്കുന്നു
അതെ
പണ്ട് അങ്ങനെയൊക്കെ ചെയ്തരുന്ന കാരണം ആൾക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായി
അതെ ഇപ്പൊ എല്ലാരും മെഷീൻാണല്ലോ
ആഹ അരക്കാന് അറിയോ നമുക്കിപ്പൊക്കെ
എന്തെ
പണ്ടൊ കരച്ചാണ് ഇപ്പൊ അരക്കാൻറിയോ അരക്കാൻ പറ്റോ അരച്ചാ അങ്ങനെയന്നും കൂടെ അറിഞ്ഞൂടാ ആഹ പണ്ട് ഒക്കെ അമ്മീമ്മ തന്നെ കല്യാണം കഴിച്ചിട്ട് കമ്മീമ്മ തന്നെ ആയിരുന്നു അരക്കല്
ഏയ്‌
മിക്സിയിൽ വല്ലപ്പഴും ഒക്കെ അരക്കുള്ളൂ
അതെ അതെ
ആഹ അ്യാ മീമല് തന്നെ ഇട്ട് അരക്ക
ആഹ ഇപ്പൊ കൂടി മിക്സിയല്ലോ
ഓ ആയിപ്പ നമ്മൾ മിക്സിയിൽ നമുക്ക് എങ്ങനൊേണമെങ്കിൽ എന്തും ചെയ്യാം
ആഹ
പിന്നെ പണ്ട് കാരണംമാരന്ന് വെച്ചാൽ അരക്കയല്ലേ ചെയ്യുള്ളൂ
ആഹ അങ്ങനെ
ഐ ജി ഇടിക്കുംല്ലെ ഞങ്ങള ഇതിലൊന്നും ഇല്ല ഐ ജി ഒക്കെ ഇടിച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്ക പു ട് ഒക്കെ പണ്ടൊക്കെ
ഇനിപ്പോ എലിടെ മിക്സി ആണല്ലോ
ആഹ അതന്നെ
പിന്നെ വേറെന്നുമ ഇല്ലോണ്ട
ആഹ മോനാണോ ഹഹഹാ